ലോ.
ആ നേരത്തെ തെരക്കാന്ന് പറഞ്ഞ് പോയതാണല്ലോ എന്താരേലും വിരുന്നാരാരേലും വന്നിരു ന
പിന്നെ വന്നണ്ട് അണുപ്പിന്റെ മോള് വാ ഓ ഓര് വന്നെ അപ്പ പിന്നവര്ക്ക് ചായ കൊടുക്കലായ് മോളെ കല്യാണം വിളിക്കാന്നിഞ്ഞു അപ്പൊ പിന്നെ ആ തിരക്കിലായിപ്പോയി
ആ പിന്നെ ഞനന്നോടെ ആ പിന്നെ അന്നല്ല അനിയത്തിടെ കല്യാണത്തിന് മേക്കപ്പിട്ടതര്
അതെ ഒരു ദി ആൾക്കാരാണ് ഞാൻ ഒരു നമ്പറെന്റേല്ണ്ട് ഞങ്ങക്ക് വേണം അയച്ചു തരുന്നുണ്ട്
ആ ആനല്ല ഇത്ണ്ടായിരുന്നു ഒരുങ്ങിതൊക്കെ നല്ല രസ
അനെ എല്ലാ അല്ല കുറവാണ് അനെ ആരാ എനക്ക് എവിടാ കല്യാനോ അങ്ങനെന്തെ ഉണ്ടോ
ആ അങ്ങൾടെ അല്ല ആ പിന്നെ ഇന്റെ നാത്തൂന്റെ മോളെ ആ കല്യാണംണ്ട് അപ്പൊ എന്നോട് ചോയിച്ചിരുന്നു
ആദ്യം ബുക്ക് ചെയ്യാ ഞാൻ നമ്പർ എന്റെ ഫോണിൽ നോക്കിട്ട് വിട്ടര്ണണ്ട്
റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചു നോക്ക്ട്ടാ
ആ ആ ആ്ഞാൻ റേറ്റ് ഒക്കെ ചോദിക്കണ്ട് എന്താണന്ന ആകന്നൊക്കെ അപ്പൊ അതിനനുസരിച്ച് എന്നൊക്കെ ഉറപ്പിച്ചേ
ഓഗസ്റ്റിലാ
ആ ആവാനായി
ആ ഡ്രസ് എടുക്കാന ഇനിപ്പോ ഒന്നൊന്നു ട പോറല്ലോ നാലിസല്ലേ കല്യാണപ്പോ
ആ അതാണ് ഇപ്പള്ള കല്യാണങ്ങളൊക്കെ അങ്ങനാണല്ലോ കുറേ ദിവസം മേടിച്ചില്ല ക
ഓ ഓ ഓരോന്ന എല്ലാർക്കും ഒരുപോലെ ഒപ്പിക്കണ്ടേ
ആ അതാണ് ഒരു കല്യാണം ആദ്യത്തെ ല്ലല്ലോ ഇപ്പ കല്യാണംമ്പോ എല്ലാർക്കും പേടിയാണല്ലോ പല ഇതാണല്ലോ
എല്ലാർക്കും ഒപ്പിച്ചൊപ്പിച്ചെടുക്കുമ്പോത്തേക്ക് ഇതാവുല്ലോ
എല്ലാർക്കും ഒരേ പോലത്തെയും വേണ്ടേ ഏതെങ്കിലും പറ്റൂലല്ലോ ഒരേ പോല ഒരേ കളർ വേണം എന്തൊക്കെയാണ് ണം വന്നാ ചെലവന്നെ വീട്ടില് വേണംന്നില്ല
അതന്നെ ഗുടുംബത്തിലും മതി ആ ഞ ഇപ്പോ ആ മാമന്റെ മോളെ കല്യാണം കഴിഞ്ഞിള്ള കഴിഞ്ഞ് ഓ അഞ്ച് ദിവസത്തെ കല്യാണ ചൊവപ്പ് മഞ്ഞ പച്ച ച്ചാ നന്നാതിരിനി
കണ്ടിരു സ്റ്റാറ്റസ് കണ്ടിരുന്നു
ആ അത് ഭയങ്കരായിനി അതെ അവർക്ക് വല്യ ബുദ്ധിമുട്ടുണ്ടാവില്ല അവർക്കിപ്പോ ഉള്ള ടീമാ നല്ല
ആ
അപ്പൊ പിന്നെ ഓ ഹ ഓരിപ്പോ ടൂറിലന്നാണെന്ന് തോന്ന്ന്ന്
ആ ആഹ ഇനി വിളിച്ചില്ലേ വിരുന്നിനൊന്നും വിളിച്ചില്ലേ അങ്ങട്ട്
ആ ഇവിടത്തെ കഴിഞ്ഞ് ഇവട വിളിച്ച് ആ ഓര്ക്ക് വേ പോണ്ടയും കൊണ്ട് രണ്ടാളും കൂടി പോവാണ്
ഒരുമിച്ച് പോണത്
ആ ആ ഒരുമിച്ചാ പോണത് അപ്പൊ പിന്നെ വേഗം കഴിഞ്ഞ്.
അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞോപ്പോ.
ഇല്ല്യ ഓൾത് ഇനി എന്തോ രണ്ടു മാസം കൂടി ഇണ്ട് പക്ഷെ അത് ഓള് ഓൺലൈനിൽ ചെയ്തോളാംന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ്. ഉ പിന്നെ ഓക്ക് ഓന്റെ കൂടെ തന്നെ അവിടെ എന്തേൽ ജോലി കിട്ടുകാണെങ്കില് ആ ആ നോക്കാ വിചാരിച്ചിട്ടന്നെ. പ്പ പിന്നെ അത് നേഴ്സിങ്ങും മറ്റേ ഇതൊക്കെ പഠിച്ചാണല്ലോ.
ആ ആ അതെ ഇവിടുത്തെക്കാളും നല്ലത് പൊറത്തന്നെയാണ് നഴസിങ്ങിനൊക്കെ ഇവിടെന്ന്റഞ്ഞ
താമ്പോ ഇവിടത്തേക്കാട്ടി ശമ്പളൊക്കെ കിട്ടും ഓരിക്ക്.
അവിടൊക്കെ നല്ല ശമ്പളം കിട്ടുവല്ലോ.
പിന്നെ ഓന്റെ വീട്ടുകാര് നല്ല ടീമാരാണ്.
ഓനിക്ക് ഗൾഫില് എന്താ ജോലി?
ക്ക അവിടെ വാ എഞ്ചിനീയറാ അവിടത്തെ അപ്പൊ ഓളും കു അവിടെവിടെ എന്തെങ്കിലും നഴ്സിങ്ങിനുള്ളതായ ജോലി ഹോസ്പിറ്റലിലൊക്കെ കിട്ട്വന്ന് പറഞ്ഞു
ഓന്റെ ഉപ്പിമ്മയൊക്കെ അവിടെ തന്നെയായിരുന്ന്.
ആ ആ ഓര് ആ എല്ലാരും അവിടെത്തന്നെ, അനിയൻമാരും ഉണ്ടല്ലോ ഒക്കെ അവിടെത്തന്നെ ഓര് എപ്പളെങ്കിലും ഒക്കെ ഇങ്ങു നാട്ടിലേക്ക് വരുള്ളൂ, ഇപ്പൊ കല്യാണം അടുപ്പിച്ച് വന്നതാണ്, ഇനിയിപ്പോ എല്ലാരും കൂടെ ഒരുമിച്ച് പോവാ മതിയാവും. ഓരിവിടെ ക്കലൊന്നുവില്ലേ ഉപ്പയും ഉമ്മയുമൊന്നും? ഒരു വീടുണ്ട് എന്നള്ളു ഓരു പൂട്ടി ഇടാൻ വേണ്ടി അങ്ങന നിക്കലാണ്.
എപ്പഴെങ്കിലും ഇപ്പൊ വർഷത്തില് ഒരിക്ക വന്നിട്ട് ഒരു മാസൊക്കെല്ലേ താമസിക്കണൊള്ളൂ. അപ്പോ ആരെങ്കിലും വന്ന് വൃത്തിയാക്കുവൊക്കെ ചെയ്യോ? വീട് വൃത്തിയാക്കാനൊക്കെ ആരേങ്കിലും കിട്ട്വോ അവർക്ക്, അവരില്ല്യാത്തപ്പോ?
അതവര് അവിടൊള്ളൊരാളെ ഏൽപ്പിച്ചതാണ് ഓര് താക്കോലാടെ വെക്കും. ക്കണേകൊണ്ട് ഓരു വൃത്തിയാക്കുന്നാ പറഞ്ഞെ പിന്നെ എപ്പളെങ്കിലൊക്കാണ് വൃത്തിയാ പിന്നെ ഇവരാരും വരൂലല്ലോ. പിന്നെ എന്തൊക്കെങ്ങള്ക്ക്‌ എണ്ടെങ്കില് നന്നാക്കാനേ അവരാരും വന്നെങ്കിലേ ഉള്ളൂ.
ന്തേലും കാര്യങ്ങളൊക്കെ വരും മാസത്തിലൊരിക്കലെങ്കിലും വൃ ത്തിയാക്കണം അല്ലെങ്കി ആകെ നാശായി പോകും.
ആ ഓരു പിന്നെ വരാത്തെങ്കൊണ്ട് എന്തായാലും ഒരു കൊല്ലൊക്കെ അടുപ്പിച്ചായ ഓരു വരും. ള്ളു ഉമ്മ ഇപ്പ അങ്ങനെ തന്നെ വരുള്ളൂ ഇവരിപ്പോ ഇനിയിപ്പ പോയാല് ക
ഓളേം കൊണ്ടയാ പിന്നെ ഇനി തീരേം വരവുണ്ടാവൂല.
തീരേം വരൂല.
ആ അപ്പൊ ആ അവര് മൂ മൂത്ത മോനും ഭാര്യൊക്ക ക്കെ അ അവരവിടെത്തന്നെയാ?
ഓ ഓൻ ഓര് യൂറോപ്പിലൊക്ക്യാണ് ഓനിക്കവിടെ ജോ ലിയായെകൊണ്ടിവളെ അങ്ങോട്ട് കൊണ്ടോയതാണ്ന്ന് ന്ന്. ഓരു പിന്നെ ഫാമിലി മൊത്തം അവിടെയും ഇവിടെയൊക്കാണ്.
ആ ആരും നാട്ടിലുള്ളവരില്ല്യല്ലേ?
ഇല്ലില്ല്യ എല്ലാരും അത് തന്നേ വിദേശത്തും മറ്റേടുത്വക്കാണ്.
തന്നെയാണ്.
നല്ല പഠിക്കുന്ന പഠിപ്പും ജോലീയൊക്കെ ഉള്ള ആൾക്കാരുവാണ്. ആ എപ്പളെങ്കിലും നാട്ടിലേക്ക് വന്നെങ്കിലായി. നമ്മക്കൊക്കാണ് അതൊന്നും നടക്കാത്തെ ആ ദാ, അലക്കല് കഴിഞ്ഞ് ഇനി തൊടക്കാൻണ്ട്.
ആഹ് ഞാന് ആ ആഹ് ഗ്യാപ്പില് പോയിട്ട് തുടക്ക കഴിച്ച്, യ്യോ
ആ പിന്നെ ഓരോ ലീവ്ള്ളൊസൊക്കങ്ങനെ എടുത്ത് മെല്ലെ മെല്ലെ പണിയ അങ്ങനെ കഴിഞ്ഞോളും ല്ലേ ചോറ് ഭക്ഷണത്തിന്റെ ഒക്കെ പിന്നെ വേഗം കഴിയും, രാവിലത്തന്നെ അങ്ങ് ഇണ്ടാക്കിയക്കും.
സ്കൂളിൽ പോകാനാകുമ്പോതിനൊക്കെ കഴിയിണ്ടാവില്ലേ
ആഹ് ആഹ്, എല്ലം കഴിക്കും. പിന്നെ മോന്ക്കൊക്കെ കൊണ്ടവാന്ള്ളത് കൊണ്ട് വേഗം ഇണ്ടാക്കിയേക്കും. പിന്നല്ല പണിയൊക്കെ ഒരു പോയി കഴിഞ്ഞ പിന്നെ ഹ്മ്മ് കണക്കാ പതുക്കെ പതുക്കെ എടുക്കൊള്ളു, അതന്നെ എല്ലാരും ഏഹ് വിളിക്യാ ഒക്കെ ചെയ്ത് ഇങ്ങനെ
ആഹ്, ആഹ് രാവിലെ ഒര് ഒരു സ്പീഡിലാണ്ട് പോകും പണിയളൊ
ആഹ് ആഹ് അന്നേര ആഹ് ആ തെരക്ക്‌ട്ട് എടുക്കുമ്പോ നമ്മളങ്ങട്ടെടുതോവും പിന്നെ നിന്ന് ന്നൊയാ കണക്കന്നെ
ആഹ് യുദ്ധത്തിലാണ് ഇള്ള സമയം മുഴുവൻ പോവാ
ആഹ്, ഇത് തുറന്ന് നമ്മളെന്തേലൊന്ന് വെച്ചഴിഞ്ഞാൽ പിന്നെ അത് കണക്കണല്ലോ നമ്മളങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ ആരുല്ലല്ലോ
ആഹ് അതന്നെ
പിന്നെ അങ്ങനങ്ങട്ട് എണീക്കും, സമയാവുമ്പോങ്ങട്ട് എടുത്താൽ മതിയല്ലോ വിചാരിക്ക. ഉമ്മ പിന്നെ ഏട്ടന്റെ വീട്ടിലേക്ക് പോയതാണ്.
ആഹ് ആഹ്, അന്റെടുത്ത് വന്ന് നിൽക്കാറില്ലേ?
ഓഹ് ഓ ഇവട്ന്നൊര ഇവടെ ഒരാഴ്ച്ച നിന്നാല് അങ്ങോട്ട് പോകും ഏ ഏട്ടൻ സമ്മയ്ക്കൂല അവിടെ അവിടിം നിക്കണംന്ന് പറഞ്ഞിട്ട്. ഇവിടെന്നെ നിന്നാ പോരാന്ന് പറഞ്ഞിട്ട് അങ്ങട്ട് പോകും. പിന്നെ ഉമ്മ മ് മൂതാപ്പന്റെ വീട്ടില് പോവും അങ്ങനെ നിക്കലാണ്.
ആഹ്
ല്ലാരൊടെ അങ്ങനെ മാറി മാറി നിക്കും.
നിക്കും ല്ലേ നാത്തൂന് മക്കളൊക്കെ വരലില്ലേ?
താത്തക്കെ ന്നാള് വന്നിരുന്നു.
മ്മ പോയ കാരണം അവ് അവിടാവു ലെ
ആഹ് ആഹ് ഒര് മക പെൺകുട്ടികൾ മക്കള് രണ്ടാളും ഇവിടെ ഇല്ലല്ലോ, അപ്പൊ പിന്നെ ഏട്ടനും പെണ്ണുങ്ങളും മാത്രമേ ഉള്ളൂ.
ആഹ്
അപ്പൊ പിന്നെമ്മ ആടെ പോവും, ആഹ് ഓര് ഒക്കെ അങ്ങനെ ആയ്കൊണ്ട്
ഏഹ് ആഹ്
അവിടെ എന്താ അമ്മന്റെക്കെ വർത്തനം എന്താ?
ആഹ് സുഖാണ് കൊഴപ്പൊന്നുല്ലാ, ഹ
പറയ്
ആഹ് പറയണ്ട്.
ആഹ്, ആഹ് ആഹ് കൊറേ ആയല്ലോ പറിന് വരിയാ വ
ആഹ് അതെ ഓരോ തിരക്കി പെട്ട്, ആഹ് വിള ക്കണ്ട്. വിളിച്ചിട്ട് വരണ്ട്, അതന്നെ എവിടെങ്കിലും പോയ നമ്മള് എപ്പഴെങ്കിലും ഒന്ന് എറങ്ങൊള്ളൂ അപ്പൊ പിന്നെ ചെന്നാല് അവിടുന്ന് അവിടെ ആളുണ്ടാവൂല്ല. അന്നൊരൂസം ഞങ്ങള് വന്ന വ്ടെ ആരുല്ല.
ആഹ്, ആഹ് ഞങ്ങളെടോ പോയ സമയം, ഞാനതാ പറഞ്ഞെ വിളിച്ചിട്ട് വരണട്ടോ ന്ന് കുറേക്കാലത്തിനുശേഷം വന്നതാണ് ഇങ്ങള് അടുത്തേക്ക്
ആ ആഹ് അന്ന് വന്നപ്പോ അവിടെ ആരും ഇല്ല വീടൊക്കെ പൂട്ടിട്ട് പോയിക്കണ് അതേപോലെ ആവണ്ട ഇനി എന്തായാലും പറഞ്ഞിട്ട് തന്നെ വരുള്ളൂ
ആഹ് ഇനീ അങ്ങനെ പറഞ്ഞ് വരേണ്ടീ എന്നാ പിന്നെ എങ്ങക്ക് നമ്മക്ക് കാണാല്ലോ പിന്നെ ഞമ്മക്കും ഇഷ്ടവില്ല അങ്ങനെ പറയാതെ വന്ന് കഴിഞ്ഞാല് ഒന്നും കൊടുക്കാൻ കഴിയൂല്ല അങ്ങ എങ്ങനെയാണെന്ന് വരുന്നേ അറിയാം
ആഹ് ഒറ്റക്ക്‌ ആവുമ്പോ അങ്ങനെ തന്നെയാ ഒറ്റക്ക്‌ ആവുമ്പോ നമ്മുക്ക് പെട്ടെന്ന് ആരും വീ വീ വരാൻ ആരുണ്ടാവാത്തെ
ആഹ് ആഹ് അതുമല്ല ഇനിയെന്നു എത്രയോ കാലത്തിന് ശേഷം വരുന്നതാണ് ഈ
ആഹ് ആഹ് അതന്നെ ആ വരുമ്പോ നാട്ടി വരുമ്പോ ഇങ്ങ ഇങ്ങോട്ട് ഇറങ്ങിക്കൂടേ നിനക്ക്
ആഹ് എത്രോ ആയിപ്പൊ പോയിട്ട് പോവലേ ഇല്ല ഓരോ തിര ക്ക്‌ പിന്നെ ഇവർക്ക് ഒഴിവ് ഉണ്ടാവില്ല ഇവര് ഫുള്ള് തി ക്ക്‌ പണീന്റെ തിരക്കായം കൊണ്ട് പിന്നെ അങ്ങനെ പോകും പിന്നെ ഓ ഓ മൂന്ന് മാസ് സാവാനായി വന്നി
എന്നിട്ടല്ലേ ആഹ് എന്ന നിങ്ങള് ഇങ്ങോട്ട് ഇറങ്ങി
ആഹ് ഇങ്ങള് ആദ്യം ഇങ്ങോട്ട് വരീ എന്നിട്ട് ഞമ്മള് അങ്ങോട്ട് ഇറങ്ങാം ഇങ്ങള് എത്ര കാലായി ഇയ്യ് ഇങ്ങോട് വന്നിട്ട് തന്നെ
ആഹ് എന്തായാലും ഇറങ്ങൊണ്ട് ഇനി സ്കൂളൊക്കെ ഇല്ലാത്ത ഒര് ആയിട്ടേ എണ്ട് ഇറങ്ങുണ്ട്
ഇറങ്ങേന്റെ മക്കളൊക്കെ കൊണ്ട് വരേന്റി അതേയുള്ളു പിന്നെ എല്ലാരെയും കാണുകയും ചെയ്യാം ഒരു ദിവസം ഒക്കെ ഇവിടെ നിക്കേം ചെയ്യാം വന്ന് പോവാൻ വരല്ലേ
ആഹ് ഇല്ലില്ല ആഹ് എന്തായാലും ഒരു ദിവസത്തെ യാത്ര ഉ ണ്ടല്ലോ അപ്പൊ പിന്നെ വന്നിട്ട് അന്ന് തന്നെ പോക്കൊന്നും എന്തായാലും നടക്കൂല
ആഹ്
അപ്പൊ ഇവിടുന്ന് ഇവിടുന്ന് വന്ന് എന്തായാലും വൈ രാവിലെ പൊറപ്പെട്ടാലും വൈകി ട്ടില് അവിടെ എത്തുള്ളൂ
ആഹ് ഇവിടെ നിന്ന് ഒക്കെ നമ്മക്ക് രണ്ട് മൂന്ന് ദിവസം ഇവിടെന്ന് അടിച്ച് പൊളിക്കാം
ആഹ് ഒരീസം ഒക്കെ കൂടിട്ട് പൊറത്തൊക്കെ അര് പോയിട്ട് നമുക്കൊന്ന്
ആഹ് അങ്ങനെ വേഗം പോവാല്ലോ ആഹ് അത് തന്നെ ഇത്രോം ആയില്ലേ ഇനി ഞങ്ങള് ഇവിടെ വന്ന് കഴിഞ്ഞാൽ പിന്നെ ബീച്ചിലൊക്കെ പോവാം
ആഹ് അങ്ങോട്ടൊക്കെ പോവാം
ആഹ് അതൊക്കെ കണിട്ട് കൊറെ കാലമായില്ലേ ഈ നാട്ടിലേക്ക് ഇറങ്ങീട്ട് നീ അവിടെ തന്നെ വീട്ടിലിങ്ങനെ ചടഞ്ഞിരുന്നോ ഒരു പണി എവിടേയും പോവരുത്
ആരോ ബെല്ല് അടിക്കണ്ടിട്ടാ ഞാൻ വിളിക്കാം
ആഹ് ആഹ് എന്നാല് പോയി നോക്ക് ഞാൻ അറിയന്ന് പറഞ്ഞാൽമതി തന്നെട്ടോ വിളി ച്ചിട്ട് വരിക ആഹ് എന്നാ ശരി ആഹ് ആഹ്